ഉ
ആഹ്
ആഹ് കേക്കില്ലേ എനിക്ക് ഇങ്ങോട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റണ്ടല്ലോ അങ്ങോട്ട് തിരിച്ച് വിളിച്ചു മാത്രം എന്താ
അത് പരസ്യം വരിക അവൻ മാരേക്ക് എന്താന്നറിയില്ല ആ അത് വര്ന്നാലല്ലേ ആ കോളിന്റെ കുറെേ മെസ്സേജ് മൂന്ന് കാര്യം
ഇന്റേത് ഇപ്പം അങ്ങനെ കൊറെപോയി പൂവിന്റെ യ്ക്ക് വിളിച്ചപ്പോളും അങ്ങനെ തന്നെ രണ്ടു പ്രാവശ്യം മിനിഞ്ഞാന്നും വിളിച്ചു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയീണ് ഇന്നട്ട് ഓക്ക് പിന്നെ അല്ലാതെ ഞാൻ വേഗം അങ്ങനെ വിളിക്കൊന്നുമില്ല അത് ഓലും ആദ്യം പറയും ഓക്കെ ആണെന്നൊക്കെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് മറ്റേൽ വിളിച്ചാൽ മതി എന്നൊക്കെ പിന്നെന്താ വാപ്പ ഇന്നെലെ ഇവിടെ വന്നീന് തോന്നലേ
ആഹ് കണ്ടോ
ഇല്ലാ
എനിക്ക് വിളിച്ചീനോന്ന് പറഞ്ഞു
ആര് എപ്പൊ
വാപ്പ വിളിച്ചു ഏഹ്
ആര്ക്ക് വിളിക്കണേ
എനക്ക് വിളിച്ചീനല്ലോ
വെറുതെ എന്തെങ്കിലും പറയാം
ഉം
ഞാൻ എവിടെ ഇരിക്കുന്നന്നൊക്കെ അറിയാലോ ഇന്നാള് വന്നതന്നെല്ലേനോ വേണന്നുണ്ടെങ്കില് വരാല്ലോ
നോക്കാനൊന്നും നേരം കിട്ടിയില്ല നോക്കാം പോയോക്കൻ നേരം കിട്ടില്ല വിളിച്ചക്കിയപ്പോ ഫോൺ എടുതില്ലാർഞ്ഞ്
ആഹ് എന്താ വർത്താനം
ഞാൻ ഏത് നമ്പറ്ല്ലാ വിളിചോട്ടെ അനെ ആ ഫോണന്ന് വിളിച്ചാനൊന്നും നമ പേര് തിരഞ്ഞെടുക്കാനൊന്നും വാപ്പക്ക് അറിയില്ല
അതാണ് അങ്ങനെരു വിളിച്ചണ തന്നെ വിളിച്ചോളൂ വിളിച്ച് നോല്ക്ക
ആഹ് ആഹ് അങ്ങനെ വിളിക്കും അല്ലാതെ സെ റ്ച്ച് യ്തിട്ട് എടുക്കാനൊന്നും അതാണ് വിളിച്ച എടതില്ലന്നൊക്കെ പറഞ്ഞേ ആരാ വിളിച്ചന്നർക്കറിയാ
അല്ലെ പിന്നെ നെണ പറഞ്ഞിട്ടുണ്ടാവും അത് നല്ലോണ അറിയല്ലോ
ഉം
ഇങ്ങള് ചോയിച്ചപ്പോ പിന്നെ ങ്ങനെ പറയാന്ന്ചാരിച്ചിട്ട് പിന്നെന്താ ചായ ഒക്കെ കുടിച്ചോ
ആ ചായ കുട്ച്ച്
ഇന്നെന്തെ ആക്കി
ഇന്ന് ദോശ ന്നെ
ഉഴുന്ന് ദോശെ
ഏ ഏ എന്തെന് ആ ദോശക്ക് നീർദോശ നീർദോശ
ഏ എ
പിന്നെ
പിന്നെ എന്താ പറിണെ ഓളങ്ങനെ ച്ചക്ക് ആഹ് ലീവ് കി ട്ടിനി ശനിയാഴ്ച ആകുമ്പോ പ്രത്യേകിച്ച് അങ്ങനൊണല്ലോ പിന്നെ ഞാൻ വിച്ചാരിച്ചിനി എക്സാം ഒന്നൊക്കെ എഴുതിട്ടൊക്കെ അങ്ങനെ അതാക്കാന്ന് പക്ഷേ അതാവാഞ്ഞ് എങ്ങനെങ്കിലും അറിഞ്ഞാല് പിന്നെ അതുല്ല ഒരു ഹോൾ ടിക്കറ്റ് ഒരു ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എക്സാം ആയിട്ട് ലീവ് എനി കഴിഞ്ഞ ശനി തിങ്കളൊക്കെ എക്സാം ഉണ്ടെനിയല്ലോ
ആഹ്
അപ്പ അതാ പിന്നെ ഞാന് വെല്ലാതാക്കില്ല
ഉം
ഇന്ന്ങ്ങട്ട്പ്പൊ എന്താ ചെയ്യ്ണ് ഇല്ല ഒന്നുകൂടിണ്ട് പത്താംതി
ഉം
ഉം പത്താം തിയതിക്കൂടി കഴിഞ്ഞാല് കഴിഞ്ഞ് അല്ല മറ്റേ ഇത് ചാക്കൻ്റെത് വേണങ്കി ഇഞ്ഞും അപ്ലെയ്യാട്ടോ നീട്ടീണ് ജൂലൈ പതിനഞ്ച് വരെ
നോക്കണെങ്കിൽ നോക്കാം
ഉം നോക്കണെങ്കി നോക്കാം
ഉം കയിഞ്ഞാ അങ്ങട് കയിഞ്ഞ്
ഉം
ന്നാ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് ആവോല്ലോ എങ്ങനെങ്കിലും പഠിച്ചെടുത്ത് പോണെങ്കി ഇപ്പ ഡിഗ്രി ആണെല്ലാരും നോക്ക്ന്നാല് വേറെ എന്തെങ്കിലൊക്കെ ഡിഗ്രി ഇണ്ട്ന്ന് പറയാലോ
എന്താ നിനൂന്റെ എങ്ങനെ പോയി നോക്ക്ണ്ട്ന്നർഞ്ഞെ എവിടെങ്കിലൊക്കെ
ഉം അത്
തീരെ അപ്പൊ ഇതില് എയ്തേല്പ്പഞ്ഞി എങ്ങനെ ആ റാങ്ക് വെച്ച്
ആഹ് അങ്ങനെ നോക്കണോല്ലോ നമ്മള്പ്പോ ഓള്പ്പെ ഏതൊ ക്കെ എക്സാം എഴുതിയത് അതൊക്കെ നോക്കീട്ട് ആ പിന്നെ എല്ലം നോക്കീട്ട് അയിന്റെ റാങ്ക് ക്കും നോക്കി അയിന്റതൊക്കെ കു ആണ് ചെയ്യേണ്ടത്
ആഹ്
അയ്നിപ്പഞ്ഞി ദിവസം ഞ്ഞിണ്ടോ അറീല അറാ ആറാന്തി വരേന്നല്ലെ പറഞ്ഞ് മൂന്നാന്തീന്ന പറഞ്ഞീന്ന് അളിയാക്കർഞ്ഞ് ആറാന്തി വരെണ്ട്ന്നൊക്കെയാണ് ആറാന്തി
ഉം വേം കൊടുക്കേരുന്നു നല്ല അളിയാക്കാന്റെങ്ങനെ ഈ തണുത്ത്
ഉം
ഒരീസൊന്ന് മെനക്കെട്ടാ മതിയല്ലോ എല്ലാം പോയിട്ട് അപ്ലൈയ്യാലോ. ഓൺലൈനിൽ അപ്ലൈയ്താ മതിയാവൊല്ലോ
ഉം
അപ്പൊന്നേ അതൊല്ല ഒന്ന് ആരോടെങ്കിലൊക്കെയൊന്ന് അറിയുന്ന ആൾക്കാരോടും ഒന്ന് ചോയ്ച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെ അതും ഉം അളിയാക്ക വർത്താനം പറയില്ലല്ലോ കാര്യപ്പെട്ട വർ
ഉം ഇന്നലെ ഇബ്ട്ന്ന് പോയപ്പൊ ഞാൻ പറഞ്ഞീനു പോയി പർഞ്ഞാ മാഷട്ത്തൊന്ന് പോയോക്കാ അവടെ കേറാന്നൊക്കെ പറഞ്ഞീനെഅഹ്
ആഹ്
പിന്ന കേറി കേറിയെന്തോ അറീല
ഉം ഇന്നലെ ഓള് പിന്നെ ഇപ്പൂനെ വിളിച്ചിന്നുന്നൊക്കെ പർഞ്ഞ്. ഇപ്പൂനൊന്നും അങ്ങനെ വല്ലാതെ പരിചയം ഇണ്ടാവൂല ചിന്നൂന്റെ ചിഞ്ചൂന്റെ അതൊക്കെ ഓലൊക്കെ തന്നെ
ആഹ്
ക്കിയതാ ഓൽക്ക് പിന്നെ മാനേജ്മെന്റ് കോട്ടീല ഓലൊന്നും പിന്നെങ്ങനെ വല്ലാതൊന്ന് എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും അങ്ങനെ വല്ലാതെ പോയില്ലല്ലോ
നീറ്റിനോ മുമ്പ് ഓള് നീ പരീക്ഷ എഴ്തീക്ക്ണ്.
ആഹ്
പരീക്ഷ ഓള് എല്ലാം എഴ്‌തീക്ക്‌ണ് കൊറേ എഴ്തീക്ക്ണ് നീറ്റൊക്കെ എഴുതീയ്ണ് അവ് ചിന്നു
പിന്നെ
ആഹ് ചിഞ്ചൂന് കിട്ടിയതോണ്ട് ചിന്നൂന് കിട്ടാത്തത്കൊണ്ട് പിന്നെ അങ്ങ തന്നെ വേറെ പോയതാത്തോ ആഹ് ഏഹ് മാനേജ്മെന്റ് കോട്ടേന്ന് കിട്ടീന്ന് തോൺണ് ണ്ടോ മാനേജ്മെന്റ് കോട്ടൽ ആണെങ്കിലും പൈസയാണേ ഡൊണേഷനും ഇതൊക്കെ കൊടുക്കേണ്ടി വരില്ലേ
അല്ല മെറിറ്റില് കിട്ടാണെങ്കില് ഡൊണേഷൻ വേണ്ട
മാണ്ട മെറിറ്റില് കിട്ടണം മറ്റേ മെറി റ്റില് കിട്ടിയില്ലെങ്കിലാണ് മെറിറ്റില് കി ട്ടോന്ന ആദ്യം നോക്കേണ്ടിര എല്ലോട്ത്തും കൊടുത്തിട്ടിട്ട് ഉള്ള മാർക്ക്ന്നയ്നൻസ് സരിച്ച് എടേങ്കിലും നല്ല സ്ഥലത്ത് കിട്ടിയാ മതിയന്ന് നല്ല കോളേജും ആവും വേണം
ഉം
നല്ല സ്ഥലത്ത് ആയാല് കാര്യം നല്ലോ പഠിപ്പിക്കുന്ന എന്താക്കുന്നെക്കെ പിന്നെന്താ
പിന്നെ എന്താപ്പം
ന്താഒരു ചൗണ്ടൊക്കെണ്ടല്ലോ
സൗണ്ടോ
അന്ന് ങ്ങടെ എന്താ കാട്ട്ണ് മഴ മഴണ്ടാവോ ക്കാഫ്ടെ ആണെങ്കി ഞാൻ ഒന്നേക്കാൽന്ന് ന്റെ കയ്യും
ഒന്നേകാലാവുമ്പോ ഞങ്ങളവിടെ എത്തുഎയ് എന്താട്ട്ണ് അല്ലെ നാള ആക്കണോ ടൈമ്
നാളെ
ന്ന് ഫുൾടൈം ലീവല്ലേ
ഫുൾടൈം നാളല്ലേ ഫുൾഡേ
ഉം നാളെ ലീവല്ലേ
നാളെ ലീവാണ് ഞായറാഴ് ആകുമ്പോ ബീച്ചിലൊക്കെ നല്ല തെരക്കായിരിക്കും മാൾളും ഇന്നും ശനിയഴ്ചയും കൊർച്ചക്കെ തെരക്കുണ്ടാവും എന്നാ ഞായറാഴ്ച അല്ലോണം
ഉം ഉം
ബീച്ചില് മഴയാണെങ്കിലൊന്നും വെറുതെ പോവാണ് ഒരു രസം തോന്നൂലാ പിന്നെ അവിടെ നിക്കാനും മഴ നല്ലോം പെയ്താലും പിന്നെ അവിടൊന്നും നിൽക്കാനും കയില്ലല്ലോ
ഉം ഉം
നാളെ ആക്കണംന്നാല് നാളെ നോക്കീട്ട് മഴ ഇല്ലെങ്കി
ഉം നാളാക്കാ
ന്നാ അങ്ങനെ നോക്കാ പിന്നെന്താ അല്ലെ കക്കാടംപൊയീല് പോണോ
ഹും. അല്ലങ്കി
ബസ്സിന് കെ സാ ആർ ടി സി
അങ്ങനെ പോണ്ണ്ട് ഇപ്പൊ ആൾക്കാര്ലേ
ഉം കൊറയെ എല്ലാരുപ്പോ അങ്ങനെയൊക്കെ പോണ്ട് പൊന്മുടിയോ അങ്ങനെ എടക്കോ സ്ഥലം ഗവീലേക്ക് ആ പൂമോളെ ആരോ ഓളെ എളേച്ചിയോ വെറെ ആരോ ഓലൊക്കെ പോയിന് ന്നാ പർഞ്ഞെ മിട്ടെ പസിയോ അങ്ങനെ എന്തോ പർഞ്ഞ് ഗവീലേക്ക് പൂമോളന്നെ
എ മോളാ
റിനുന്റെ
ഏഹ്
ഉം ഓല് പെണ്ണ്ങ്ങളോ കൊറച്ചാൾക്കാരങ്ങനെ പോയിന് ന്നൊക്കെ പറഞ്
ഉം ഇത് പിന്നെ സമയാബ അങ്ങട്ട് കട്ടാകലാ നിക്കലാ
ഇത് ചെല് ചെല്‌പ്പം അങ്ങനെ കട്ടാവല്ണ്ട് ചെല്‌പ്പം ഞമ്മള് താക്കണം
ഉം ഇന്നലെ ജ് വിള്ച്ചപ്പോ പിന്നെ കട്ടായി
ആ ചെൽപ്പങ്ങനെ കട്ടാവുന്നുണ്ട് തോന്ന്ണ്
റിനു വിളിച്ചീനോ റിനു
ആഹ് റിനുനെ ഞാപ്പ കൊറച്ച് മുന്നെ വിളി ച്ചീനി വിളിക്കട്ടെ ഓക്ക് ഒന്നാമത് ഓള ഫോണല്ലല്ലോ ഇമ്മമാന്റെ ഫോണല്ലേ
ആഹ്
അപ്പൊ അയ്ന്ഇങ്ങനെ ഓള കാര്യം പറഞ്ട്ടൊന്നുല്ല്യണു
ഏഹ്
ഇങ്ങന പർഞ്ഞാലും ചെല്‌പ്പോ ഓൽക്ക് ഞമ്മളെ മൻസ്സിലാവൂലല്ലോ അല്ലെങ്കി വേറെ അയ്ലൊരു വർക്ക്ണ്ട് അങ്ങന മാത്രം പറഞ്ഞാ യതീന്
ഉം
അപ്പൊ ഓൾ ഇന്നലന്നെ ന്ന വിളിച്ചപ്പോ ഏ വിളിച്ചപ്പോ ആ റിമോള് വിളിക്ക്ണ്ട് ഇന്റലേക്ക് കിട്ടില്യാന്ന് പറഞ്ഞ് ഇതിലേക്ക് വിളിച്ചതാണ് ന്നൊക്കെ പറഞ് അതെ
ഉം
പിന്നെ ഓള് പറിണ്ട് ഫോൺണ്ടായ അതെ നല്ലത് ഒര് ചെറേ സെക്കനേറ്റ് ഫോണോ അങ്ങനെ എന്തെങ്കിലും പക്ഷേ ഇത്പ്പ എപ്പോഴും വർക്ക് എങ്ങനെ ഒർപ്പിക്ക്യാനും പറ്റൂല